ആഹ് കേൾക്കാം.
പറയൂ.
എന്തൊക്കെയാ അവിടുത്തെ വിശേഷങ്ങള്?
നല്ല വിശേഷങ്ങള്. ഇങ്ങനെയൊക്കെ പോകുന്നു. ചായൊക്കെ കുടിച്ചാ?
ആഹ് ചായൊക്കെ കുടിച്ച് കപ്പ പൊരിച്ചതും കൂട്ടാനൊക്കെ ആയതുകൊണ്ട് അങ്ങനെ കഴിച്ച് ചായൊക്കെ കുടിച്ചിരിക്ക. സ്കൂളൊന്നും ഇല്ലാത്തത കൊണ്ട് മക്കൾ ഇവിടെണ്ട് ഉച്ചക്കൊന്നും റെസ്റ്റ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അവരോടൊപ്പ എന്ത തന്നെയായിരുന്നു.
ഉം പഠിപ്പിക്കാനൊക്കെ കുറെ ഇണ്ടാവൂലേ.
ഉം ഇപ്പൊ അകല് ടൈമ ഉണ്ടെങ്കിലും അവര് പഠിക്കാനൊന്നും ഇരിക്കത്തില്ല. ഇങ്കി വൈകുന്നേരങ്ങളില് മാത്രാണ് ഇരിക്കത്തുള്ളൂ. ആകെ രണ്ട മണിക്കൂർ അവവിടെ ഇരിക്കും അതിനെടക്ക് അവർ ഉറക്കം വരികന്ന് പറഞ്ഞിട്ട് കൊ ഉച്ച ടൈമ അവര് പഠിക്കാനി
ചെറിയ മക്കളാണാ?
ഒരാള ഒമ്പതാം ക്ലാസ്സില. ഒരാള അഞ്ചാം ക്ലാസ്സില.
ഉം ഇവിടെ ഞങ്ങള് പാടത്തൊക്കെ പന്നിറിങ്ങി ഞങ്ങളെ കൃഷിയൊക്കെ വന്ന് നിലൊക്കെ തർപ്പണക്കിക്കെ ചെയ്തു.
ആഹ് അവിടെ എന്ത കൃഷിയ ചെയ്തിരന്ന്
കപ്പ കൃഷി ഉണ്ടായിരുന്നു. അതൊക്കെ വന്ന് നല്ല ആക പണിയാക്കി
ആ അപ്പൊ പന്നികള് ശല്യം ഉണ്ടാവുമ്പോ നമ്മൾ ഒന്നങ്കി വേലി കെട്ടും അല്ലെങ്കില് മറ്റേ ഇതിന്റെ കരന്റിന്റെ ഇതൊക്കെ സോളാറിന്റെ ഒക്കെ കൊടുക്കാറുണ്ടല്ലോ അങ്ങനത്തെതൊന്നും സംരക്ഷണങ്ങള ഒന്നും കൊടുത്തിട്ടില്ല.
കൊടുത്തിട്ടില്ല ഇവിടെ അങ്ങനെ പന്നി ശല്യം ഇല്ല. പക്ഷെ ഇന്നലെ എന്താവാ നല്ല പന്നി അറഞ്ഞപ്പോൊ നായൊക്കെ കൊരക്കണം വച്ച കട്ടിന്ന് രാത്രിയില് അപ്പൊ ഇന്ന് രാവിലെണീച്ചപ്പോ എല്ലാം ർ കുത്തി ഇളക്കിട്ട് പോയിക്കണ്.
ആ അവര് കൊമ്പോണ്ട് അതിന്റെ കെഴങ്ങ് മുഴുവൻ പുറത്തെടുത്ത് നശിപ്പിച്ച് കളയും. ഇവിടെങ്ങനെയൊക്കെ ധാരാളായി ങ്ങനത്തെ അപ്പ അങ്ങനെ കൃഷി ചെയ്യുന്നവർ അങ്ങനെ ആ വേലിയൊക്കെ കെട്ടിയിട്ടൊക്കെ ചെയ്യാറ് പിന്നെ നമ്മൾ ഈ പണ്ടൊക്കെ കെട്ടിയിരുന്ന കേപാട്ടിൻ്റെക്കെ കേസറ്റസിനിമയുടെ കേെസ്റ്റൊക്കെ ഉണ്ടാവുമല്ലോ പണ്ടത്തെ അതിന്റെ ഓലകളൊ ഒക്കെ വെച്ച് കെട്ടിയിട്ടും മരത്തിലൊക്കെ തുണികളൊക്കെ വെച്ച് കെട്ടിയിട്ടും അവരെ പേടിപ്പിച്ചു വിടാൻ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇവിടുത്തെ കൃഷിയിടങ്ങളിലൊക്കെ.
ഉം ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ ഒരു ഫാമിലി അവി തിരുവനന്തപുരം ആ ഭാഗത്തൊക്കെ ഉണ്ട് അപ്പൊ അവര് ഹൃതേമാതിരി തോട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അവിടൊക്കെ ഭയങ്കര പന്നി ശല്യം അപ്പൊ അവര് ഇങ്ങനെ ഓരോന്നും ചെയ്യും ഡബറൊക്കെ വെട്ടാൻ പോ നമ്മളൊക്കെ കാണന്നൊക്കെ പറയുന്ന്
ആ ഈ കാടുപിടിച്ച മേഖലകളാണ് കൂടുതൽ അവരുണ്ടാവാറ്. മുമ്പൊന്നും പന്നിട ശല്യ ഉണ്ടാവാറില്ല. ഇപ്പം പൊതുവെ ഇവിടെ ക്ക ശല്യങ്ങളുണ്ട് ചേനയായാലും ചേമ്പായാലും ക പ്പെണെങ്കിലും അവര് പിന്നെ വാഴെണെങ്കി പോലും അവര് മറിച്ചിട്ട് ഇതാക്കെ നശിപ്പിക്കും
അങ്ങനത്തെ ഒരു ശല്യന്ന് അവരൊക്കൊണ്ട്
ആഹ് അതിന് പൊറമേ ഞങ്ങളിവിടിങ്ങനൊക്കെ കൊരങ്ങന്മാരുടെ ശല്യണ്ടാവും നമ്മളിണ്ടാക്കുന്ന പച്ചക്കറിയാണെങ്കിലും ഓകെപേപി ചക്കേം മാങ്ങെക്കെ പഴുത്ത് നിക്കണ സമയാവുമ്പൊ നമ്മളെ വീടുകളിൽ എപ്പഴും അവരിണ്ടാവും
ഇവടെ കൊരങ്ങാ ശല്യം കൂടുതലാണ് ഇവടെ എപ്പളും കൊരങ്ങ- മാരാണ് വന്ന്ണ്ടെങ്കില് തേ- ആ എല്നീന് എല്ലാം നശിപ്പിച്ചിട്ട് പോവൊള്ളു അങ്ങനെ ഭയങ്കര ശല്യാണ് റംമ്പുട്ടാനക്കെ പറിച്ച് ത് ഒരു കഥയിലിപടെ
ആഹ് അവര് വെറ്തേ പറിച്ച് നെലത്തിടും
ഇപ്രാശ്യം കാണാല്ല കഴിഞ്ഞ ഇപ്രാശകെ നല്ലണ്ടായിന്ന് പെരന്റെ ഓട്ന്റെ മേലന്ന് അങ്ങട്ട്ചാടാ ഇങ്ങട്ട്ചാടാ ഒരീ നേരക്കെ ആയികഴിഞ്ഞാ ഭയങ്കര ശല്ല്യേന്ന്
ആഹ് അവര് എടക്ക് കാണാത് പരസ് പ്പരം കടികൂട് ഭയങ്കര ശബ്ദൊക്കെണ്ടാവും
ആഹ്
മയിലിന്റെ ശല്യങ്ങള്ണ്ടോ
മയില്ണ്ട് മയില മയില് ഭയങ്കരാച്ചിവിടണ്ട് രാത്രി ഒരു ആഹ് ആറ്മണി ഈ നേരൊക്കാവുമ്പൊ ഭയങ്കര കര്ച്ചിലാണ് നല്ലും കാണാറുണ്ടിവിടെ ക്കെ പാടത്ത് കൂടെ നടന്ന്പോണതും
ഉം വീടിലൊക്കെ വരാറുണ്ടോ
ആഹ് വീടിന്റെ മോൾല് വന്ന് നിക്കലൊക്കൊണ്ട്
ഉം ഇവിടേതെ പച്ചക്കറിക്കെവന്ന് കൊത്തിതിന്ന് വീടിന്റെ മൊകൾലിണ്ടാവും പിന്നെ അവര് കൂട്ടത്തോടെവരും നമ്മളെന്തേലും സൗണ്ടുണ്ടാക്ക്യ അവര് ഒന്നിച്ചാടു പാറിപ്പോവും അങ്ങനെ കൂട്ടത്തോടെ ആണി കൊരങ്ങന്മാരാണെങ്കിലും മൈലുകളാരും വന്നെറങ്ങാറ്ണ്ട്
ഉം
ഇവടെ ഇങ്ങനൊക്കെ കൂടുതൽ ഇങ്ങനെ കാട് പിടിച്ചേരിയേണേ. ആഹ് പണ്ടൊക്കെ നമ്മള് ടൂറ് പോവുമ്പളലെ വഴിയരികിലാണ് വഴിയരികിലേ കണ്ടീര്ന്നൊള്ളു ഇപ്പനമ്മള് നാട്ടിലേന്നെ ഇഷ് ടം പോലെ കാണാൻ പറ്റുന്ന്ണ്ട്.
ആഹ് അവിടെ തോടും ഴേക്കെണ്ടാ?
ആഹ് പാടും തോടും ഒരുമിച്ചാണ് വരുന്നത്. ഇപ്പ രണ്ടു ദിവസം മുന്നേ രാത്രിലൊക്കെ നല്ല ശക് തീല് മഴ പെയ്തിട്ട് തോടുംമ്പാ ടൊപ്പ ഒരേ പോലായിരുന്നു. രാത്രിയിലെ നല്ല മഴ പെയ്തിട്ട് തോടും പാടൊക്കെ ഒരുപോലെ ആയിരുന്നു പറ്യാ വെള്ളം കേറിയിട്ടെ. കേൾക്കാൻ പറ്റുന്നില്ലേ?
ആഹ് അവിടെ അടുത്തന്നെ. ഹലോ സൗണ്ട് ഇങ്ങട്ടും ഒന്നും കേൾക്കുന്നില്ല. ഹലോ എന്തോ നെറ്റ്വർക്ക്‌ ഇഷ്യൂസ് ഉണ്ട് തോന്നുന്നു സൗണ്ടൊന്നും കേൾക്കുന്നില്ല